ഹലോ.
കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട്.
ഞാൻ വിളിച്ചീനി.
ഞാ ഞാനന്നാരേ എവിടെ വേറെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടി നോർമൽ കാൾ -
ഏഹ് എന്റെ മറ്റേത് ആയി സീറോ കാണിച്.
ആ്ഹ് അത് കാണിക്കും എല്ലാവർക്കും കട്ടാവുന്നുണ്ട് എനിക്കും കിടപ്പുണ്ട് മൂന്നാലഞ്ചെണ്ണം.
എങ്ങേ അവ് ഗതിയേടാ ലേ അവ് കാണുമ്പോ
ഹ്ഹ്മ്മ്‌
ഉം ഉം എപ്പളാ വൈന്നേരം വീട്ട്ക്ക്?
അഞചാര. അഞ്ചര ആവുമ്പോ പോവും
എപ്പളാ കേറല്
അഞ്ചരാ അഞ്ചര
അഞ്ചരക്ക്‌ കേറലോ
ആഹ് രാവിലെ ഒമ്പതര തൊട്ട് വൈകിട്ട് അഞ്ചര വരെ
ആഹ് രാവിൽത്തെ
സൺഡേ ഇല്ല സൺഡേ ഓഫ്
ഏ
എണീറ്റാ പൊതപ്പിനകത്തുന്ന് എണീറ്റാ
ആഹ് എണീച്ച് തല കറങ്ങേനി ചായ വെച്ചേച്ചിണ് ഇപ്പോ കാച്ച് പോയാണ്ട തലവേദനക്ക്
ആഹ് തലവേദന
അഹ് എന്നും കഴിച്ചിട്ടില്ലല്ലോ
ഒന്നും കഴിക്കാഞ്ഞിട്ടാണ്
അപ്പൊ ചായ ഉണ്ടാക്കിയേച്ച്ണ് ചൂടാറട്ടെ ജാരിച്
ഫുഡ് കഴിക്കാഞ്ഞിട്ടല്ലേ തലകറങ്ങണെ
അതെ ഈ ഫുഡ് തോനെ കയിക്കാൻ പാടില്ല ഷുഗർ ആാണ്
ശുഗർ ഉണ്ട
എനിക്കില്ല പക്ഷെ ആ പറയണേക്കാലോ
ആഹ് ആഹ് ഇല്ലല്ലോ ഉള്ളപ്പ നോക്കിയാ പോരെ എന്നാലും രാവിലെ ഒക്കെ ഫുഡൊക്കെ കഴിക്കും മൂന്ന നേരം ഫുഡ് കഴിക്കാലോ
ആഹ് അകയറ്റും
മ്മ്ഹ് രാവിലെ കഴിച്ചിട്ടാണോ ഉച്ചക്ക് കഴിക്കാതെ കിടന്ന അത് രാവിലെയും കഴിച്ചില്ലേ
രാവില കഴിച്ചിണ്
മ്മ്ഹ്
ചപ്പാത്തിയെയ്നിം
ആഹ് ആ
മ്മ്ഹ്
ഉച്ചക്ക് കഴിക്കാഞ്ഞിട്ടാ തലറക്കം ബീപി കുറഞ്ഞു പോവും
അത് ഇന്ക്ക് ഗ്ലൂക്കൂസ്‌ കയറ്റാണ്ട്
മ്മ്ഹ്
എടക്ക്
കോഴിയുടെ ഒച്ച കേക്കണ് വീട്ടലാ ആണ്
ഏഹ്
കോഴി കോഴി വീട്ടിലാണന്ന്
അല്ല അപ്പോർത് താ ആ കേക്കണ്ടോ
ഒച്ച ഒച്ച കേക്ക് ന്ന്
അവിടെ ചങ്ങണ്ട് ഇവിടെണ്ട്, പഷെ ഇവ്ടുത്തല്ല ഇവിടെ ചെങ്ങമ്മാരില്ല.
ശ് ശ്.
ചങ്ങനാണല്ലോ കൂട്ടല് അധികം.
ആഹ് ആഹ് കൂവ്ന്ന് ഹ് ഹ്.
പിന്നേ അവ്ടെ ആഹ് അ് ചോയിച്ചാ നിക്കിയനി ഹ്ം ഹ്ം.
ആഹ് ഹാ ഹാ.
കൃഷീ വടെ ഇപ്പൊന്നുല്ല ആദ്യണ്ടേനി.
ആഹ്ഹ്
അവ്ടെ നടയണ്ടോ?
ഒന്നുഇല്ല.
ലാ.
ഇല്ല, കൊറെ പറമ്പ് കിടപ്പൊണ്ട്, പ്രയോജനൊന്നു
ഏഹ്ഹ്ഹ് അവ്ടെ നാട്ട് പ്രദേശങ്ങൾ എങ്ങനെ?
ഇവിടോന്നുല്ല കായില്.
ഏഹ് കായലുണ്ടോ?
കായലാണ് കായൽ പ്രദേശവാണ്.
ഏഹ് ങ്ങനെ അടിപൊളിയാ?
ഉം കൊഴപ്പില്ല, ഞങ്ങളും പോകാറുണ്ട് ഇടക്കിടക്ക് തണ്ണീർ മുക്കം ബണ്ട് കാണാൻ.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
അടുത്താണ് ഹ്ം.
ആയെങ്ങനെ?
ബണ്ടാ, കായ ൻ്റെ നടുക്കൂടി വല്ലറോ കായൽന്റെ നടുക്കൂടിയാ കൊറച്ച്
ഉണ്ട്, പിന്ന ഇപ്പൊ ഒരു ടൂറിസ്റ്റ് നേരത്തെ അങ്ങനൊന്നില്ലാഞ് ഇപ്പൊ ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെയാണ് കടകളൊ ക്കെയണ്ട്.
പോയിരിക്കാൻ, നൈറ്റൊക്കെ പോയാ അടിപൊളിയാ ലൈറ്റും
നൈ നൈറ്റ് പോണം ൻക്ക് ഇഷ്ട ട്ടോ.
ഉം ഞാനിന്നല ഇന്നലെ സണ്ടേ ആയ്ര്ന്ന്, ഇന്നലെ വീട്ടി കെടന്ന് വഴക്കിട്ട് നമ്മക്ക് പോകാം പോകാം.
ഹ്ംഹ്ംഹ്ം
കൊണ്ട് പോയില്ല ഒരു പണിയില്ലല്ലേ രാത്രി.
മ്ം.
ഞങ്ങള് പിന്നെ വൈകീട്ട് പോകും ഹസ്ബൻഡ് ഈ സ്കൂളോട്ടും കഴിഞ്ഞ് വന്ന് വീട്ടി വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ചൂണ്ട എടുത്തോണ്ട് ബണ്ടയിലോട്ടിറങ്ങും.
ഏഹ്.
പുള്ളിയത് കാരണം എപ്പോഴും അവിടെ ആയത് കൊണ്ടെന്ന് മീൻ കിട്ടും കരിമീൻ പിടിക്കും.
നല്ല രെസല്ലേ?
ഉം ഞ നമ്മള് വീട്ടില് അധികും ആഹ് ചെലപ്പ ഇപ്പഴൊക്കെ ഉപയോഗി ക്കുളി ഇല്ലെങ്കിൽ കൊടുക്കത്തെ ഉള്ള ആർക്കെംകിലു
ഏഹ് ടച്ചിംങ്സിനു അറ്റൂലേ?
കൊണ്ടേ. മഴ പ്രത്യേക ഇതൊന്നുമല്ല എന്നാലും നമ്മളും വെള്ളം വരും പോകാൻ പോകാനായിട്ട്. ബണ്ടേ പോയി ചായയും ബജ്ജിയും കഴിക്കും.
ഏഹ് അ്കൊടുത്താണ്ടേ.
ഹ്ംഹ്ം ആഹ് അതോലെ മേചാ ചായയും ബജ്ജിയും കഴിക്കാൻ ബണ്ടേ പോക മ്ഹ്
ഉം.
പാ പിന്നെ വേറെ കൃഷിയൊന്നും ഇവിടെങ്ങും ഇല്ല.
മൻസിലന്തെ ഏഹ് മൻ മനസില് എന്തെങ്കിലുവേ
ഹാ
ആഗ്രഹങ്ങൾ ണ്ടോ?
ഉം മനസ്സിൽ ഇപ്പ മെയിനായിട്ട് ഇപ്പോ ഉള്ള ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു വീട് വെക്കാ സ്വന്തവായിട്ട് സ്ഥലവും വീ
ക്കെ. അത് ഉണ്ടെങ്കിലൊരു സമാധാനം ഉണ്ടാവും.
അതെ. നമ്മള് ഇറങ്ങിപ്പോ എന്നാരും പറ പറയില്ലല്ലോ.
ഇല്ല.
ആരെയും ഒന്ന് കേ
ഇൻക്കും ണ്ടെങ്കി സുഖേനി. അങ്ങനേ
ഏഹ്?
ഇൻക്കുണ്ടെങ്കി സുഖൻ സുഖേനീന്ന്.
അതെ.
ഇപ്പട്ടോ.
ഏഹ്?
ഇപ്പം ഒറ്റക്കെ.
ആഹ്.
നമ്മള് ചോയിച്ചാനും പറയാനും ആരും മാണ്ടല്ലോ അപ്പം.
വേണ്ട. സത്യം നമ്മടെ ഇഷ്ടവല്ലേ.
ഉം അപ്പ അമ്മക്ക് എട്ക്കും പോവാ.
ആഹ് നമ്മടെ കാര്യങ്ങളൊക്കെ നടക്കും. കൂട്ടവായിട്ട് നടക്കത്തില്ലാ ഇപ്പ നടക്കത്തില്ല മെയിൻ എനിക് പിന്നെ ഒന്നും നടക്കത്തില്ല അമ്മയുള്ളത് കൊണ്ട്. എങ്ങോട്ടും ഒന്നു പോകാൻ പറ്റത്തില്ല. വൈകിട്ട് ഒന്നും. അന്നിട്ട് ഞങ്ങൾ എന്നാ ചെയ്യുംന്നറിയോ ഇപ്പ ചെയ്യുന്ന പരിപാടിയെന്നാ ന്നാ
ആഹ്
പിള്ളേരും ഒറങ്ങും അമ്മയും ഒറങ്ങും. ഞങ്ങള് വണ്ടി എടുത്തോണ്ട് രാത്രി ഇറങ്ങും.
ഔഹ്
രണ്ട് പേരും കൂടി എറങ്ങും. വാ നമുക്ക് ചായ കുടിക്കാം രാത്രി പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക്.
ഏഹ്. അപ്പം ഓല് ഒണരൂല്ലേ?
ഏയ്. എണിക്കത്തൊന്നുമില്ല. മൂത്താള് അമ്മയുടെ കൂട്ടത്തിലാണ് കിടക്കണതെങ്കി വിളിച്ചു കൊണ്ട് വന്ന് ഇപ്പറ കെടത്തും ഞങ്ങൾ ഇപ്പം വരാം ഇവിടെ കിടന്നോന്ന്
ഏഹ്.
അവൾ ചോയ്ക്കും ഇത് എവിടെ പോവണ്? ഇപ്പ വരാ നീ ഇവിടെ കിടന്നൊ എന്ന് പറയും.
ഞങ്ങൾ രണ്ട് പേരും കൂടി എറങ്ങും വണ്ടിയെടുത്തോണ്ട്.
ഏഹ്
കൊറച്ച് ആഹ് കൊറച്ച് ദൂരേ ഉള്ളൂ. വന്ന് ചായയെക്കെ കുടി ചായെം കുടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നേച്ചും വീട്ടിൽ ചെല്ലും.
ഉം. ആ കായലിന്റല്ലേ അവിടെ നിക്കുമ്പം നല്ല തണുപ്പും ഇതൊക്കെയ്ക്കാരെല്ലേ.
ആഹ്
പിന്നല്ലേ ആ കായൽല്ലേ ന്റെ സൈഡില് മറ്റേ മുൾച്ചെടി ഇല്ലേ.
ആഹ്
അത്ണ്ടോ?
ഇവിടെ അവിടെയെങ്ങും ഇല്ല. എറ മൊത്തം കല്ല് മൊത്തം കല്ല് കെട്ടിയിട്ടിരിക്കുവാ കല്ല് കെട്ടി നിക്കാ.
ഏഹ്. അത് എന്താ പറഞ്ഞെര്ണോ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ ഒരു ചോപ്പില്ലേ
ആഹ്
ആഹ് അതുകൊണ്ട് ചോദിച്ചതാ അത് ഇത് വരായിട്ട് തിന്ന് നോക്കിയില്ല
ആഹ് അവിടെ ഇല്ല ഇവിടെയൊക്കെ മൊത്തം കല്ല് കെട്ടി
ചെലടത്ത് കാണാം ഓരോ വീഡിയോയില് ഇങ്ങനെ കാണുമ്പോ പൂതിയാവും
ആഹ് ആഹ് ആഹ് വീഡിയോ നോക്കുമ്പോഴത്തേക്കും സർച്ച് ചെയ്താ മതി തണ്ണീർ മുക്കം ബണ്ട്
ഏ
അന്നേരം അടിച്ചു നോക്കിയാ മതി അന്നേരം വീഡിയോയും ഇതിലുണ്ട്
തണ്ണീമർത്തൻ
തണ്ണീർമുക്കം
തണ്ണീർമുക്കം
ആഹ് ബണ്ട്
ബണ്ട് അടിച്ച് നോക്കട്ടെ
അടിച്ചു നോക്കിയാ മതി
പിന്നെന്താ
അവിടെ എന്താണ് മലയും കുന്നക്കേ ആണോ മലപ്പുറത്ത് ഞാൻ വന്നിട്ടുണ്ട്
ആഹ് എന്നാ ആയിക്കോട്ടെ